ലൗകികം
ആ കേക്കാം കേക്കാം
ആ ആ പിന്നെന്തുവാണ്ട് മഴയുണ്ടോ
ന്ന് ഫുള്ള് വെയില്
ആണോ ഇവിടെ മഴ പെയ്തോണ്ടെഇരി ആ എടയ്ക്ക് മഴ പെയ്യും പിന്നെ വെയില് വരും മഴ പെയ്യും വെയില് വരും ഇങ്ങനെഇക്കുവാ
ഇവിടെ വെയിലാ
ആണോ രാവിലെ തൊട്ടേ
അങ്ങനാണല്ല ആ രാവിലെഎങ്ങാണ്ടൊന്നു പൊടിച്ച് വ് വൈന്നേര വലുതായിട്ടൊന്നും പെയ്തില്ല ഇങ്ങനെ ചാറിയതേ ഒള്ളു
ഇപ്പഴും മഴ പെയ്യുന്നു
ഇവിടെ ഇപ്പൊ നല്ല വെയില് ഉം പിന്നെ
പിന്നേ ജോലിയോ തു കയിഞ്ഞോ പനീ വൽ ല്ല്യാ കൊഴപ്പവില്ല എന്നാലും ഒണ്ടാ ഒരു ഉം മൂക്കടപ്പും പിന്നാ സ് സൗണ്ടൊന്നും നേരെയാവ്ന്നില്ല
ആ അതാ ഇന്നലത്തെ പുപുട്ട് തന്നിരിക്കുന്നോ
ആ സൗണ്ടിന് വ്യത്യാസം വന്നില്ല
ലൈറ്റായിട്ട് മാറാൻ
ആ കുറച്ചോസം എടുക്കും മറ്റേ ചേ അന്ന് എങ്ങനെണ്ട്
ആ ഇന്നലെ പ്ലേറ്റ്ലറ്റ് കുത്തിയിട്ടപ്പം ഉം ഉം കുപ്പില് ആണ്ട് കുത്തിയിട്ടപ്പം കൊറച്ചുകൂടിന്ന് പറഞ്ഞു
ആണോ ഏ എന്നിട്ട് ത് വല്യ പ്രശ്നം വല്ലണ്ടോ പനിയോ
ഇല്ലല്ല അങ്ങനെ വേറെ കൊഴപ്പൊന്നുല്ല ഇങ്ങനെ കൗണ്ട് ഭയങ്കരമായിട്ട് കുറയാ നീ അത് എന്താ കുത്തിയിടാതെ കൗണ്ട് നോർമൽ ആകാൻ കഴിഞ്ഞിട്ട് ഡിസ്ചാർജ്
ആ അത് അങ്ങനെ വരത്തുള്ളൂ കൗണ്ട് നേരെ വന്നില്ലല്ലെങ്കി പിന്നെ എല്ലാർക്കും പനി പകരത്തില്ലോ
അണാ ഉം
പോയി കൊച്ചൊക്കെ ഉള്ളല്ല്യോ
ആ ആ ചേച്ചിടെ വീട്ടിൽ ഇല്ലില്ല കഴിച്ചു ഇല്ല
ഇന്നെന്താ സ്പെഷ്യല്
എന്ത രണ്ടക്കെ ണ്ടാവു അവിടെ കഴിഞ്ഞോ
ആന്നോ ആ ഇല്ല ഇവിടെയും ഇവിടെയും ഉണ്ടാക്കുന്നതേ ഉള്ളു
ഉം ന്ന് എന്താ സ്പെശ്യ ആ അ എല്ലാർക്കും പനി
അല്ല ഇന്ന് സ്പെശ്യല് വെക്ക്യന്ന് ഇന്ന് എല്ലാരും എണീറ്റ്
ചിക്കണാന്നോ
ഇന്ന് അല്ലാതെ ഇന്ന് ബീഫ് മേടിച്ച്
ആ പനി കഴിഞ്ഞല്ലേ എല്ലാർടേം വയ ഇച്ചിരി ജയ്ക്ക
എനിക്ക് എനിക്ക് വായക്ക്‌ രുചി പോയോന്നില്ല പക്ഷെ അച്ഛനും അമ്മയ്ക്കൊക്കെ വായക്ക് രുചി പോയത് അവർക്ക് ഇപ്പഴും തിരിച്ച് വന്നോന്ന് എനിക്കറിഞ്ഞൂട പിന്ന ചേട്ടനും ചേച്ചിയൊക്കെ ഒണ്ട്
ഓണ
അപ്പൊ പിന്നെ എന്തെലും ഉണ്ടാക് ക്കന്ന് വിചാരിച്ചിട്ട് ചേട്ടൻ രാവിലെ പോയി മേടിച്ചോണ്ട് വന്നേ ആ ഒണ്ട് ഒണ്ട് എല്ലാരും ഒണ്ട്
ഉം ഞാൻ ഇന്നലെ പൊടി കുഴി കഴിച്ചിട്ട് ഇന്ന എനിക്ക് മൂടഴിച്ചിലായിരുന്നു
അങ്ങനെ മുടി പെട്ടെന്ന് കുഴിച്ചൽ നിക്കത്ത ഒന്നുംല്ല
എന്റെ മുടി വേറെ ഏത് എന്റെ മുടി വേറെ ഏത സ്ട്രക്ചറിലൊക്കെ ആയിരിക്കും ഇപ്പ മറ്റ ചുരുണ്ട് ചുരുണ്ട് അങ് അടക്കത്തില്ലേണ ഇത് പ്ല ഒരുതി സിക്സ് ഈ മുടിയുടെ ഈ ടെക്സ്ചറെ മാറിയുന്നു
ആഹ് ആ ആ നീ ഒന്നും ഇടുന്നില്ലല്ലോ ഷമ്പൂ ഒന്നും തന്നില്ലല്ലോ
ഇല്ല ഇല്ല ഇല്ല ഞാനീഈ രണ്ട് വർഷം തന്നെ വീട്ടിലിരുന്നാന്നോന്ന് അറിയത്തില്ല കംപ്ലീറ്റ് ക്ക്മാറിയില്ലേ റുട്ടീന്ന്
അതെ അതെ അങ്ങനെ അതുകൊണ്ടായിരിക്കും ഇങ്ങനൊക്കെ വന്നേ
പിന്നെ ഇവിടുത്തെ ക്ലൈമറ്റ് എനിക്കും അമ്മയ്ക്കും പിടിക്കത്തില്ല മറ്റേ അലർജി പോ അലർജി ഉണ്ടേ ഫുള്ള് മണ്ണൊക്കെല്ലേ ഹ്യൂമിഡിറ്റി ഒക്കെ കൂടുതലായിരിക്കും എതു വന്ന അമ്പ് കാരണം അമ്മ സ്ഥിരമായിട്ട് ഇവിടെന്നന്നല്ലേ അച്ഛൻ പിന്നെ
ആഹ്
ജോലി ക്കെക്കെ പോകുന്നുണ്ട് രാത്രി അമ്മ എ അമ്മക്കുള്ള അസുഖങ്ങളൊക്കെ ഇപ്പ എനിക്ക അറ്റേത് ഞാനും രാവിലെ പെട്ടുുകിട്ടല്ലേ വരൂ
ആഹ് ശരിയ ശരിയ ഒരുപാട് നേരം നീട്ടിരിക്കുന്നില്ലല്ലോ
ഇ രണ്ട് പക്ഷെ കൊറോണയിലൊക്കെ കുഴപ്പമില്ലന്ന് കൊറോണ ടൈമിൽ എത്ര നാൾ വീട്ടിലായിരുന്നു
ആ ഇപ്പൊ എനിക്ക് തന്ന ആ പെട്ടെന്നിങ്ങനെ മാറ്റം വ വരും ആഹ് ഇപ്പൊ പിന്നെ ഇപ്പൊ ഓരോസങ്ങളല്ലേ ഓരോ ദിവസം
അതാ
എക്കെക്ക പക്കാത്ത പരകളൊക്കെ ഇനി പുതിയതായിട്ട ഉണ്ടായിക്കൊണ്ടിരിക്കും ച
ആ വെയിലങ്ങ ആയിരുന്നേ പകുതിയും മുക്ക അസുഖമ ആ നിന്നേനെ
ഇനിയിപ്പോ വെയിലൊക്കെ ഇങ്ങനെ വല്ലപ്പോഴും ഒക്കെ കാണാൻ പറ്റത്തോുള്ളൂ
അത മഴ അതാ ഇത്ത്തെ വെയിം
എവിടെ പോയിട്ടില്ല ആണോ ഇവടാനെങ്കിൽ മഴ ഇങ്ങനെ ഇടക്കി പെയ്യുന്നോണ്ട് നമുക്ക് തുണിയൊന്നും വിരിച്ചിടാനും പറ്റത്തില്ല
ഞാനാണെങ്കില് എൻ്റെ
ഇവിടെ ചേട്ടനാണെങ്കിൽ
ഇഷ്ടംപോലെ കഴിവ
കഴിവാനും ഇവിടെ ഇവിടെ ഞാൻ ഇന്നലെ കഴിവിയിട്ട് ഇനി ഞങ്ങടെ ചേട്ടന്റെ കഴിവാൻ തുടങ്ങി ഉള്ളൂ ചേട്ടന്നാകി ഓ ആ ഓണക്കാൻ പറ്റത്തില്ല മഴ പെയ്യുന്നോണ്ട് ഇടയ്ക്ക് മഴ പെയ്യും പെയ്യാതിരിക്കും ഇങ്ങനെ നിക്കുവാ
വീണ്ടും വർക്കേരിയ കൊണ്ടുവണം പിന്നെ വീണ്ടും വെയില് വരും വീണ്ടും കഴിക്കൊണ്ടാരം പിന്നെ
എന്റെ ഞാൻ ഒരു കാസേരക്കാത്ത് ഇട്ടേക്കുവ ഞാൻ ഇപ്പ എല്ലാം കൂടിഞ്ഞെടുത്താ തോൽപിച്ച്
അങ്ങനെ വാട എടുക്കും ഒരു വേറെ ഒരു സ്മെല്ല് വരും വേരും തുണിക്കങ്ങ്
ഞാൻ പിന്നെ ഇന്ന് കംഫോർട്ടിൽകത്ത് നന്നായിട്ട് മുക്കിയതായിരുന്നു കേട്ടോ ഈ ഇങ്ങനെങ്ങാണം വരുവാണെങ്കിലോ എന്ന് വിചാരിച്ച് മുൻകൂട്ടി നന്നായിട്ടങ്ങ്
ഞങ്ങള് പിന്നെ ആയിന്റെ ചെലപ്പോം അയിന്റെ മണം എനിക്ക് പിടികത്തില്ല അതോണ്ട് ഞാൻ കംഫോർട്ട് ഇടാതെ മറ്റേ സംഭവം യൂസ് ചെയ്യത്തില്ല
ആ എനി എനിക്ക് കംഫോർട്ടിന്റെ എല്ലാ മണം ഇഷ്ടല്ല ഇപ്പ പുതിയൊരു എണ്ണം മേടിച്ച ഒരു കറുപ്പ് കളറില ഡപ്പാട്ട അത് ഭംഗി നല്ല മണവാ പക്ഷെ അത് ഒരുപാട് ഇട്ടാ അ നമുക്ക് പറ്റത്തില്ല ആ അത് റ്റ്ണ്ട് ഞങ്ങക്ക് ചേട്ട ന്റെ കാന്റീനില്ല ചേട്ടന്റെ കൂട്ടുകാരന്റെ കാടെ നമ്മളിന്നാള് ഒരിടക്കെ വച്ച് പോയായിരുന്നു അപ്പൊ അവിടുന്ന് മേടിച്ച
ഉം ചേട്ടാൻ
അങ്ങനെ മേടിച്ചു ഇല്ല ഇല്ല ചേട്ടാ ഇല്ല
അയിന്താ
ചേട്ടന് ചേട്ടനത് ഈ കാന്റീൻ റെഡി ആയിട്ടില്ല ഇതെന്തന്നെറഞ്ഞൂടാ
എടി അച്ഛന്റെ വച്ച് കിട്ടില്ലയോ
അച്ഛന് കന്റീൻ ഇല്ലടി അച്ഛൻ ഇടക്ക് വെച്ച ഇങ്ങനെ ഇറങ്ങി തരുന്നു അച്ഛന് അങ്ങനെ കാന്റീൻ കിട്ടത്തില്ല
ഉ അച്ചനല്ലായിരുന്നതോ
ആഹ് പോലീസിലായിരുന്നു
ആഹ് പറഞ്ഞാേ അവിടായ്ര്ന്നല്ലിയോ
ആഹ് അവ്ടായ്ര്ന്നു മിസോറാമിലെ സ്റ്റേറ്റ് പോലീസ്‌ലായ്ര്ന്നു അതുകൊൺ ണ്ട് അങ്ങനെ കിട്ടത്തില്ല ത് അമ്മള് അന്നേ അന്നേ എഴ്തി കൊട്ത്തായ്ര്ന്നെ കിട്ടിയേനെ
ആരോ
എഴ്തി കൊട്
ആഹ് ആരാേ വന്ന് കേട്ടോ ഞാൻ വിളിക്കാം ആര് വന്നു ആരോ വന്ന് വിളിക്കാം ഹലോ നമസ്കാരം